ഹലോ
ആഹ് ചേച്ചി
അച്ചി ആഹ് എന്തോണ്ട് വിശേഷം
ഓതാ ഇവിടെ ഇരിക്കുന്നെച്ചി ഹലോ കേക്കാമോ ആഹ ആഹഹഹാ കേക്കാം കേക്കാം ഓഹ് ഇന്നിവിടെ ഇന്നിവിടെ രാവിലെ ഒരു സംഭവണ്ടായേച്ചി
ആഹ് തുവാ
ആഹ് ഇവിടെ രാവിലെ ആയപ്പോഴത്തേക്ക് ഒരു ഒമ്പത് മണിയക്കയപ്പം ഞാനറിഞ് പത്ത് മണിക്ക ഒമ്പത് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഇവിടെ ഒരു കാള വന്ന് കയറി അതിന് ഇറങ്ങി പോവാനും പറ്റുന്നില്ല
ആഹ്
അങ്ങനെ ഞാൻ പത്തുമണിയക്ക ആയപ്പോഴാ അറിഞ്ഞത് ഇത് ഞാൻ കതോർന്ന് നോക്കിയപ്പോഴത്തേക്ക് അതങ്ങനെ ഫ്രണ്ടിൽ നൽക്കുവാ
ആഹ് ആഹ് ആഹ്
ഇത് മണ്ടേൽ ഇങ് കയറിപ്പോന്ന്
പര വേറെ ബ്ലോക്കുകാർ അടുത്തവരൊന്നും പോ ഒന്ന് ഒന്നും ചെയ്തൊന്നുമില്ല്ല അവരാരും അടിച്ചിറക്കാനൊന്നും വേണ്ടിട്ട്
ആ എല്ലാം ശ്രമിച്ച ചേച്ചി അവര് പാലെന്തോ അപ്പുറത്തെ പ്പർത്തെ ക്കെ കൊണ്ടുവന്ന ആള് ഗേറ്റ് ഗെറ്റിങ്ങ് തൊറന്ന് വിട്ടിട്ട് വന്നന്ന് അപ്പൊ അതി അകത്ത് കറി പോന്ന് സ്റ്റെപ്പെറി മണ്ടി കേറി വന്ന് അപ്പൊ ഈ വന്ന ആള് തിരിച്ച് അടിച്ചിറക്കി എന്തോ വിടാൻ നോക്കിട്ട് അത് വരണ്ട വരണ്ട് പോയി വരണ്ട് അത് അവസാനം ആരെങ്കിലും കാണുമ്പോഴേതേക്കിന് അവരെ മുട്ടാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് വരുവ
ഓഹ്
ആഹ് ഇത് ഞാൻ പിന്നീട അറിഞ്ഞത് പിന്നെ ആഹ് രണ്ടു മണിയായി ഇവിടെ ഓരോ ഓരോരുത്തർ വന്ന് ആ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമന്നൊക്കെ വന്ന് അങ്ങനെ എല്ലാരും കൂടെ വന്ന്ന്ന് ഇതിനെ റെഡിയാക്കി നോക്കിട്ട് നടക്കുന്നില്ല ആ അവശ അവസാനം പിന്നെ രണ്ടു മണിയായി ഇത് എറങ്ങി പോയപ്പോഴത്തേക്ക് അവസരം പടക്കമൊക്കെ പൊട്ടിച്ചാ ഇത് പോയത്
ഇന്നന്തര ഇന്ത നല്ല കൈ പാ സരിദില്ലിയ
നല്ല ടൈം പാസ് ആയിരുന്നു ഇത് കഥോറക്കാൻ പറ്റത്തില്ല ഞാനിതറിഞ്ഞിട്ടില്ല ഞാനിത്തറിഞ് തട്ടുമുട്ടും കേക്ക്ന്ന് ഞാങ്ങനെ തുറന്നോക്കിപ്പോ ഇതിന്റെ കൊമ്പിട്ട് ഇത് തട്ടുന്നതാ ഓരോ
അച്ചാക്ക ച്ചോ ഓരോ ഡോറി വന്ന് നിന്ന് തട്ടിക്കൊണ്ടേരിക്കുവ കഥയകി വന്നിരുന്ന ഇന്റെയോ
ആഹ് കൊമ്പിട്ട് ഇട്ട് ങ്ങനെ തട്ടുന്നതാ ഞാൻ എന്തോ ഇങ്ങനെ തട്ടുന്നനക്കം കേട്ട് ഞാൻ വിചാർച് ആൾക്കാരെങ്കിലും അന്ന്ന്ന് തട്ടുന്നതായിരിക്കും ആരെങ്കിലും എന്തെങ്കിലും ആവശ്യട്ട് വന്നതായിരിക്കുമന്ന് വിചാരിച്ചു പിന്നെ പ്പോഴത്തേക്കാ മനസ്സിലായത് ഇതാണ് സംഭവം തൊറ നോക്കിയപ്പം വലുതാ ചെറുതൊന്നും അല്ല വലുതാ വലുത അങ്ങനെ നിക്കുന്നു എങ്ങനെയാ ന്ന് ചോയ്ച്ച് എങ്ങനെ കയറിയന്ന് അറിയത്തില്ല ഇതെങ്ങനെയോ സ്റ്റെപ്പ് കയറി അങ് വന്ന ശെ ഇതിനെ തിരിച്ചറങ്ങി പോവാർഞ്ഞൂടാ കാളെ
ഓറഞ്ഞൂടെ ആ കാള പക്ഷെ അത അത്ര
വർണിച്ച
അത്ര സ്ഥലവല്ലല്ലോ അന് തിരിയാനുള്ളേ
അതാ ഇത്തി ഇത് നമ്മളിപ്പം കമ്പ എടുത്ത് തട്ടിക്കഴിഞ്ഞാ ഇത് നമ്മള അടുത്തോട്ട് ഇനി പാഞ്ഞ് ഇങ്ങി പോരും എന്നിട്ട് പിന്നെ കൊറേ നേരം അവ്ടെ ഇരിക്കുന്നെ ഞാനാണെങ്കി ഇതിനെ എങ്ങനെയെങ്കിലും എറക്കി വിടാന്ന് പറഞ്ഞിട്ട് സ്റ്റ മോൾട്ട എല്ല മറ്റേ സ്റ്റെ ല്ലേ നമ്മുടെ ഈ മണ്ടയിലോട്ട് പോന്ന ടെറസിലോട്ട് പോന്ന സ്റ്റെപ്പ് ഇല്ലേ ഞാൻ ഒര് അ് ഇത് പഴം ഉണ്ടായിരുന്നു പഴം എടുത്ത് എറിഞ്ഞ് അപ്പൊ ഞാൻ ഉദ്ദേശിച്ച സ്റ്റെപ്പിന്റെ അങ്ങോട്ട് ഇടാം അപ്പൊ അതങ്ങ് ഇറങ്ങി അത് കണ്ടിട്ട് അത് ഇറങ്ങി പോന്നമ്പ് അങ്ങനെ വിചാരിച്ച ഇട്ടത്
അത് മേലെ പോയി
സംഭവം സ്റ്റെപ്പിന്റെ അവിടെ തട്ടി ഇരി നേരെ ഇതിന്റെ താഴെ തന്നെ വന്നിരുന്നു അത അവിടെ നിന്ന് തന്നെ കഴിച്ചോരണം ആഹ് എന്നിട്ട് ഞാൻ പിന്നെ വിചാരിച്ച് രണ്ടാമത് എടു ഒരണ്ണം കൂടെ ഇടാ അങ്ങോട്ട് എടുത്തിടാം എന്ന് വിചാരിച്ച അപ്പുറത്തെ റൂമിലെ അവടെ ഡോറിന്റെ സൈഡിലോ ടാം എന്ന് വിചാരിച്ച് അങ്ങനെ ആ സൈഡിലോട്ട് ഞാൻ എടുത്തിട്ട് ഇട്ടപ്പോ ഴത്തേക്ക് ഞാൻ എന്നിട്ട് അവര് കതകടച്ചേക്ക്ന്ന് അവരുടെ വീ ഇതിന്റെ ഫ്രണ്ടിലാ നിക്ക്ന്ന
ആഹ്
ഞാൻ അവരെ അട്ത്ത് പറഞ്ഞ് അ് വിളിച്ചിട്ട് പറഞ്ഞ് ഇങ്ങനെ വേ ആ പഴത്തിനെ എടുത്തിട്ട് ഒത്തിരി അ് താഴോട്ട് അത് കാല്ക്കെ താഴോട്ട് എടുത്തിടാൻ പറഞ്ഞു ഇടാൻ പറഞ്ഞി ട്ടഅവര് പറഞ്ഞ് ഇല്ല താഴെ ഞങ്ങള് റൊട്ടിയും ചപ്പാത്തിയും ഒക്കെ എടുത്തിട്ടേക്കുവ അത് പോകുന്നില്ല കണ്ടിട്ട് അത് അവിടെ തന്നെ നിക്കുനന്ന് പറഞ്ഞ് എന്നിട്ട് അത അല്ലാ ഇത് ഇവരുടെ ഡോറിന്റെ ഫ്രണ്ടില കിടക്കുന്ന ഇത് കണ്ടിട്ട് തിരിഞ്ഞ് വന്ന് അവരുടെ ഡോറിന്റെ ഫ്രണ്ടിന്ന് എടുത്ത് നിന്ന് കഴി
അതിനെന്തിന് ഇന്ന് പഴവും റൊട്ടിയും ഒക്കെ ആയിരുന്നു ഇതിൻ്റെ രാവിൽത്തെ ബ്രേക്ക്ഫാസ്റ്റിന്
ചേച്ചി എന്നിട്ട് മൂ മൂന്നാമത് മൂന്നാമത് ഞാൻ അടു ടുത്ത സ്റ്റെപ്പ് അ് ഉം ഇത് ഹസ്ബൻഡ് വന്നതിന് ശേഷം ഇപ്പോ ഞാൻ എടുത്ത് കൊടുത്ത് കൊടുത്തപ്പോഴത്തേക്കാണ് ആഹ് ഇത് കേറി ചാടുകയും ചെയ്താത് സ്റ്റെപ്പ് വഴി ഇറങ്ങാൻ പറ്റ ത്തില്ല ഹസ്ബന്റ് കേറി ചാടാ ചെയ്ത ചേ കേറി ചാടി ഇങ്ങ് വന്നിട്ട് ഇതിനാ തട്ടും ഇത് പിന്നെയും ഇങ്ങോട്ട് വരും
ഇഞ്ഞോട്ട് വരും ആഹ്
ഇങ്ങനെ അവസാനം ഞാൻ ഒരു പഴം എടുത്തു കൊടു എന്നിട്ടും അത് പോവുന്നില്ല അത് അവടെ ഇട്ട് അത് അത് അവടെ ഫ്രണ്ടിൽ തന്നെ ഇട്ട അത് അവിടെത്തന്ന് തന്നെ കഴിച്ചു
കഴി
അവസാനം വേറെ ആൾക്കാര് വന്ന് അവര് തട്ടിയിട്ടൊന്നും പോകുന്നില്ലാത്
ഓഹ്
എല്ലാരും പ്പം കേറി ചാടിയ ഓപ്പോസിറ്റ് ഉള്ളോരും കെറി ചാടിയാ വന്നത് രണ്ട് പിള്ളേരും ഉണ്ട് രണ്ട് പിള്ളേരും കേറി ചാടിയാ വന്ന
ഓഹ് വന്നത് ഒച്ച അവന് ആദ്യ ആഹ് അത് അതന്ന് പറഞ്ഞ് കഴിഞ്ഞാ ആ ഇടക്ക് നിക്കുകയായിരുന്നു അന്റെ മണ്ടയ്ക്കൂന്ന് കേറിയിട്ട് അയ്ന്റെ ക്രോസ് എടുത്ത് ചാടിയ നിങ്ങളുടെ മിൻമുറ്റത്ത വരു ഇല്ലയോ
ആഹ് ഇത് നേരെ ഇങ്ങനെ നടന്ന് വരുന്നത് നമ്മളെ ഇങ്ങോട്ടാ
അച്ചാ
ആഹ് അങ്ങനെ ഇന്നൊരു സംഭവായിരുന്നു അത് കഴിഞ്ഞ് രണ്ട് മണിയായി അപ് അപ്പൊ എൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെ ഞാൻ തുണി ഉം എല്ലാം കൂടെ രാവിലെ വെള്ളം വന്നപ്പോഴത്തേക്കും നനച്ച് വെച്ചിരുന്ന് അതെല്ലാം കൂടെ വിരി വിരിക്കണമായിരുന്നു ഞാൻ രാവിലെ അത് വിരിക്കാന്നും പറഞ്ഞിരുന്നപ്പോഴാ ഇത്
നടന്നത് അതൊരു കാര്യമായി നീ വിളക്കാൻ ആഹ് കരിയ മേളി കയറിപ്പോയി പശു വന്ന് നിന്നെങ്കി നിനക്ക് അകത്തും കയറാൻ പറ്റത്തില്ല കുഞ്ഞും വെളിയിലായി പോയി അക ത്തും ആയിപ്പോയി വിഷമിച്ചനെ അത് പെട്ടു പോയിരുന്നു അതൊരു ഭാഗ്യമായി അതിന് മുന്നേ നീ ഇട്ട് ഇങ്ങനെ കേറി പോകുമ്പോഴിത് മനസ്സിൽ വെച്ചോണം കുഞ്ഞിനെ അകത്ത് ഇട്ടിട്ട് പോകുമ്പം താഴെേ ഗെയിറ്റ് എല്ലാം അടച്ചിട്ടുണ്ടോ എന്ന് നോക്കിട്ട് വേണം കേറി പോവാൻ ഈ പശു ഇപ്പൊ ഒന്ന് കേറി പശു ഇനിയും വേണമെങ്കി കേറാൻ സാധ്യതയുണ്ട് ആഹ് അതുകൊണ്ട് ശരി സൂക്ഷിച്ചോണം അതുകൊണ്ട് ഈ പശുന നമ്മ കാളയാണെങ്കിൽ ദേഷ്യം വന്നാൽ ഇടിക്കുകയും ചെയ്യും
ആഹ് അതാ അത്ങ്ങങ് മുട്ട ഇങ്ങങ് വരു ചെയ്യുന്നേ അത് പിന്നെ ആഹാരവും കൂടെ കാണുമ്പോഴത്തേക്ക് അത് പിന്നെ വര
വ രണ്ടിഞ്ഞ പോര നിങ്ങന്ന് ടാങ്കി വെള്ളം വന്നായിരുന്നോ
ടാങ്കില് കേറില്ലേ ചേച്ചി
കെറിയില്ല ഇല്ലയോ
ഉം ഉം ടാങ്കി കയറിയില്ല ന നമ്മള് അകത്ത് മാത്രം പിടിച്ച് വെള്ളം വരുന്നതിന് മുമ്പേ ഞാൻ നനച്ച് വെച്ചിരിന്ന് എന്നിട്ട് ആഹ് സമയത്ത് പിന്നെ ഡ്രമ്മിലെല്ലാം കൂടെ നിറച്ച് അങ്ങനെയാ ചെയ്തത് ബക്കറ്റിലെല്ലാം നിറച്ച് വച്ച് കുളിച്ച് ഫുള്ള് വീട് തൂത്ത് തുടച്ച് ആഹാരമൊക്കെ എല്ലാം റെഡിയാക്കി എല്ലാ വെള്ളത്തിന് മുമ്പേ ആഹ് വരുന്ന ആഹ് സമയം തന്നെ തീർത്തു
അതിപ്പോ കറണ്ട് പോകുന്നള്ളത് കൊണ്ട് നേര ത്തെ എല്ലാം ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ വെള്ളം മനസ്സമാധാനം ഉണ്ടല്ലോ
ആഹ് മനസ്സമാധാനുണ്ട് കറണ്ട് പോകുന്നോണ്ട് പ്രശ്ന ഇല്ല നമുക്ക് വലിയ
ആഹ് നമുക്ക് വന്ന പ്രശ്ന ഇല്ല കിട്ടുന്നു അല്ലയോ ആഹ് ഇവിടെുണ്ട് ഞാനും അതുകൊണ്ട് രാവിലെ എഴിട്ട് ആറ് മണിക്ക് മുമ്പിട്ട് വെള്ളം ഇന്ന് അവര് കറക്റ്റ് ആറ ആറേകാല എങ്ങാ ആറ ആറേക്കാല എങ്ങാണ്ടായിപ്പ ഇതിന്റെ കലറു
ആഹ് ആഹ് പോയി പോയി എട്ട് മണി ആയപ്പോഴ പിന്നെ വന്നത്
ഒത്തിരില്ല
പിന്ന ഇന്ന് പക്ഷേ നേരത്തെ വെള്ളം ആറരയ്ക്കുമ്പ് വിട്ടായിരുന്നു ഏഴര കഴിഞ്ഞിട്ടും വരുവായിരുന്നു പിന്നെ
വരുന്നുണ്ടായിരുന്നു അല്ലേ
ആഹ് ഏഴരെ കഴിഞ്ഞിട്ട് വരുവായിരുന്നു ചെറിയ ഫോഴ്സ് കുറവായിരുന്നു തന്നേ ഉള്ളൂ എനിക്ക് തോന്ന് ലൈനി കെടന്നതിങ്ങെ വലിച്ചതാണെന്ന
വലിച്ച ആഹ് എന്നന്ന് വെച്ചാൽ എല്ലാരുടെ എല്ലാരും ഈ വെള്ളംമില്ലാത്തെ അതൊണ്ട് എല്ലാരും കുറച്ചെ കുറച്ചെ ദിവസം ടാ ടാങ്കിന്റെകത്ത് സൂക്ഷിച്ച് വെക്കുന്നുണ്ട് കേട്ടോ വെള്ളം ഒത്തിരി യൂസ് ചെയ്യാതെ ഹലോ ആഹ് ആഹ് അതുകൊണ്ടും കൂടെ ആയിരിക്കും വെള്ളം കേറി വന്നത് ആഹ് നിറഞ്ഞോ നിങ്ങൾ നിറച്ചോ ടാങ്ക്
ഇല്ല മുക്കാടാങ്കായിട്ട് കിടപ്പുണ്ട്
ആഹ് മുക്കാട്ട നമ്മളത് എടുക്കുന്നില്ല റിസർവ് ആക്കി വെച്ചേക്കുവോ താഴത്തത് മാത്രം
പിടിച്ചാക്കുന്നു ആഹ് കഴത്ത്ങ്ങനുണ്ട് ഇപ്പം
കഴുത്ത് റെഡിയാ ഓ
കഴ്ത്തിന് വേദനയ ഉണ്ടായ്‌ര്ന്നല്ലേ ഇന്നലേ
കഴുത്ത് ആ ഒരു സൈഡ് റെഡിയായി മറ്റേ സൈഡ് ഇപ്പഴും ഉണ്ടെന്ന് പറഞ്ഞെ
ഒണ്ടില്ല്യോ
ആഹ് ഇപ്പഴും ഉണ്ട് ശരിയായിട്ടില്ല ഇന്നും കൂടെ ഒന്ന് എണ്ണയിട്ട് തിരുമ്മി ഒന്ന് കൊടുക്കാന്ന് വിചാരിച്ച് എന്നിട്ടന്നാവിയും കൂടെ പിടിക്കുമ്പം റെഡി ആവോല്ലോ അപ്പ പിന്നെ ഇന്നും കൂടെ ഇത്തിരി ചെയ്യാന്ന് വിചാരിച്ച്. ആ മഴ തുടങ്ങിയപ്പോ ഒരാശ്വാസ്
ആശ്വാസംണ്ട് സത്യ ചൂടിച്ചിരി കൊറവുണ്ട് ഫാനിട്ടാല് എന്നാ പിന്നെ ശരിയെങ്കി ഞാൻ വിളിക്കാം പിന്നെ ഓക്കേ ഓക്കേ
ഓക്കെ ഗുഡ് നൈറ്റ്